ഹലോ കേക്കവോ?
ഉം കേക്കാം കേക്കാ.
ഇല്ല റേഞ്ച് പോവ്ന്നു ഇപ്പൊ കേക്കാവോ?
എനിയ്ക്ക് ക്ലിയർ ആയിട്ട് കേക്കാലോ.
ആഹ ഇപ്പ എനിക്കും കേക്കാം.
എന്തൊണ്ട് സുഖണോ?
ഉം സുഖ അവിടെ സുഖണോ?
ആഹ് ഇവടെ സുഖ അവടെ അത്തായത്തിന് എന്തൊക്കെ ണ്ടാക്കി?
ഇവടെ ചോറ് ആ പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. പിന്നെ സാമ്പാറ് പിന്നെ കോളിഫ്ലവർ ഫ്രൈ. പിന്നെ ചൂടമീന്ന് ഏ പറ്റിച്ചത്. അച്ചാറ് പിന്നെ മൊട്ട യൊണ്ട് പിള്ളേര് പൊര്ച്ച് തിന്നോളും.
ഓഹോ എന്താലു ഇഷ്ടം പോലെ കറികൾ ഉണ്ടല്ലോ.?
ആ കൊറെണ്ട് ഓരോരുത്തർക്കു ഇവടെ ഓരോ പ്രേമിയിലെ കറി വേണം അതുകൊണ്ട്
ഹാ ഉച്ചക്കത്തെ കറി തന്നാണോ ഇത്.?
ആ ഉച്ചക്കത്തെ കറിയും ഉണ്ട് പിന്നെ ഉച്ച കഴിഞ് ഒണ്ടാക്കിതുണ്ട്.
അവിടെ എന്തൊക്കെയുണ്ട്? ചായക്ക് ഉഴുന്നടെ ഉണ്ടാക്കി.
ആ
പിന്നെ
ഇട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൻ അറിയാ? കേക്കിനല്ല റേഞ്ച് പോന്നു.
ആണോ ഇപ്പൊ കേക്കാവോ?
ആഹ ഇപ്പ കേൾക്കാം ആഹ ഇപ്പ കേക്കാം.
ആഹ പിന്നെ അവിടെ എന്തൊക്കെയായിരുന്നു രാത്രിയില്?
ഇവിടെ രാത്രല്ല ഇവിടെ ആ ഇവിടെ പുറത്തുനിന്ന് വാങ്ങാന്ന കണ്ടിരിക്കാ
ഏ
ഇവിടെ എല്ലാർക്കും. അൽഫാമും കുബ്ബൂസും കൂടെ ഓർഡർ ആക്കുന്നുണ്ട്. പിള്ളേർക്കല്ലാത്തും മതിന്ന് പറഞ്ഞി ഹഹഹ ഓ എനിക്ക്പ്പ ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ പയ്യ ഞാൻ പറഞ്ഞ് പുറത്തു വന്ന്ങ്ങണ ന്താണ്? എന്താ?
ആ അവിടെ പിള്ളോരൊക്കെ എന്തേയ്‌ നിറ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ? ഇവിടെ ഭയങ്കര ബ
എല്ലാരും ടീവിക്കകത്ത എല്ലാരും ടീവിക്കകത്ത അമ്മയുടെ കൂടെ ഇരുന്ന് സീരിയല് കാണാൻ ന്ന്
ആഹ അതാ നല്ലത് ഇപ്പൊ സീരിയലൊക്കെ കാണുന്ന നല്ലത് പിന്നെ ഡയറക്ട
ഓ ഇപ്പഴ ഇപ്പഴൊകിലും ഇനി ഉറങ്ങത്തില്ല ഇന്ന നിന്ന് ഫിഫയുടെ ക കളിയുണ്ടല്ലോ റൊണാൾഡോടെ അത് കണ്ടിട്ടേ ഇന്നന്ന് ഉറങ്ങാത്തൂള്ളൂ
ഓഹ്
സമാധാനം തരുല്ല രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം മെസ്സി ഒരെണ്ണം റൊണാൾഡോ ഇന്നലെ ഒരെണ്ണ ആണെങ്കി കണ്ണണം അടഞ്ഞു വന്നപ്പോഴത്തേക്കും ഗോളൊന്നും പറഞ്ഞിണ്ടങ്ങാ
പിന്നെ?
ചെയ്യന്ന് പറ പിള്ളാരെ ഓരോ കാര്യം.
അതെ അതെ പിന്നെ ഇവിടെ എതുവാ ഇവിടെതെല്ലാം വെല്ലുത്തങ്ങളാണ്. ഒരെണം നാളെ എങ്ങാണ്ട് അവർക്ക് എന്താ ഇന്ന്തൻസിപ്പുണ്ട്. അപ്പൊ അതിന് കൊച്ചിൽ എങ്ങാണ്ട് പോവാൻ അപ്പൊ ഇവിടുന്ന് ട്രിവാൻഡ്രം പോയിട്ട് അവിടെന്ന്ങ്ങ് അങ്ങോട്ടങ് പോവാനാണ് ഫ്രണ്ട്സ് ഒക്കെ ഡ്രിവേണ്ടം വരും.
ആ
അപ്പ ഇവിടെന്ന് പ്ലാൻ എടുത്ത
ഓഹോ കുട്ടിക ഇല്ല
കൊണ്ടടാ ഇവിടെ വണ്ടിന്നും ഇല്ല പിന്നെ ഇവിടുന്ന് ബസിനെ പോക്കും കുറവാണ് അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയാൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമ എന്നുള്ളത് ഔട്ടാണ് അതാണ് കാരണം.
അ ആഹ
പിന്നെ ഈ ഇവിടെ സ്റ്റേഷനിലെട്രെയിൽ വരുന്നതും മൂന്ന് മണിക്ക് എങ്ങാണ്ടാണ്. ആ സമയത്തൊക്കെ ഏത്
ആ
വണ്ടി കാണാന്
ഓ രാത്രിയിലൊക്കെ ഇപ്പൊ പോയാലും സീനാണ് അമ്മമാരുടെ നെ ഞ്ചിൽ അങ്കലാപ്പാണ് ഇയ്യോ എന്റെ കുഞ്ഞിനെ ആരേലും എന്തേലും ചെയ്യുമോ ഇപ്പത്തെ കാലം അതല്ലേ അതാണ്
ഉം
എന്താ അവർക്കും ഒരു പേടി പിന്നെ അവിടെ പന്നിയുടെ ഒക്കെ ശല്യം ഉണ്ടോ കൃഷിയൊക്കെ ഉണ്ടോ
പന്നിയുടെ ശല്യം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് കൃഷി കപ്പയും ഇതും എല്ലാം വന്ന് കുത്തിയി ട്ട് കുത്തി ഇളക്കി ഇട്ടിട്ട് പോവും എല്ലാ എണ്ണവും കൂടെ
ആണല്ലയോ
പിന്നിവിടെ വന മേഖലയും കൂടെ ആയത് കൊണ്ട് പുലിയുടെ ശല്യവൊക്കെ ഉണ്ട്
ആഹ് ആഹ് ആഹാ അയ്യോ പുലിയുടെ ശല്ല്യവൊക്കെ പുലിയുടെ ശല്യവൊക്കെ ആ ആ
ഓ ആൾക്കാരൊക്കെ പറയന്ന കേട്ടാ ഓ കാടിനകത്ത് ഇങ്ങനെ പമ്മി ഇരി ക്കും ഉം ഉം
അയ്യോ കുഞ്ഞുങ്ങളൊക്കെ പുറത്തോട്ടിറങ്ങുമ്പ സൂക്ഷിച്ചോണേ
സൂക്ഷിക്കാം സൂക്ഷിക്കാം
ഓക്കെ
അവിടെ എങ്ങനെ ഏ മല ഏരിയായ
ഇവിടെ മഴയാണ് ഇവിടെ ഇങ്ങനെ വനം പ്രദേശവൊന്നും അല്ല ഓ ഇത് ഇവിടെ കുന്നും മലയെന്നല്ലേ സാധാരണ ഇടം വെള്ളം ഒന്നും കേറൂല്ല
ഇവിടെ കേറിയായിരുന്നു
ആഹ് അപ്പൊ നിങ്ങള് എന്ത്‌ ചെയ്ത് ഹലോ
കിട്ടില്ലേ ക്ലോക്കെ പിന്നെ എന്റെ ഭാഗ്യത്തിന് ഇവിടുന്ന് ഗ്യാസും സ്റ്റവും ഒക്കെ അവിടെ കൊണ്ട് വെച്ചകൊണ്ട് അവിടെ കുറേ കുടുംബങ്ങൾ വന്നു വന്ന് കേട്ടോ അങ്ങോട്ടും പോകാൻ പറ്റ അപ്പൊ അവര് അവിടെ കേറിയിട്ട് ആ അവർക്ക് കല്ലൊക്കെ വച്ച് കൊടുത്ത് അങ്ങനെ ഒരു മൂന്ന് ദിവസം നമ്മള് ആ ടെറസ്സില് പെട്ടുപോയി ഇപ്പൊ ആഹ് അരി ഒരു ചാക്ക് ഉണ്ടായിരുന്നു റേഷൻ കടേന്ന് മേടിച്ചതല്ലേ അ അ
ഹലോ ഉം